ഹലോ
ഉം എന്താർഥാനോ ആഹ് കേക്കില്ലേ
ആ ന കേക്കണില്ലേ
ഉം എന്താർഥാന
നല്ല അർഥാണ് എന്താ പണ മഴല്ല മയക്കാറുണ്ട് ഒന്നാ പെയതീന ഒന്നല്ലേു കുറച്ചൊക്കെ അങ്ങനെ പെയ്തണ മയാ അയുണ്ടോ ഏ എവിടെ നല്ലോ മ ചക്കർ ഓടിക്കുന്നുണ്ട്
ഉ്മ് ഇന്റെ വാഷിംഗ്െഷീൻ കംപ്ലയിന്റയണ്ടണ്ട് ഞാന്ൻ കൊറെ അലക്കാണ്ടന്നെ അപ്പൊ അലക്കാൻ കൊറച്ച് രാവിലെ അലക്കി ഇപ്പൊ യൂട്യൂബിൽ നിലൊക്കെ നോക്കിയാാണ് ഞാന് നന്നാക്കി ഇപ്പോ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഞാാന് കുറച്ചേ
അത് ശരി അപ്പ ഇ വാഷിംഗ മെഷീൻ കടന്ന് അങ്ങെ വിളിച്ചാ മതില്ലല്ലേ
അങ്ങനെയല്ല നഞമ്മള കംപ്ലൈന്റ് എങ്ങനാ നോക്കിയാണ്ടേ ആഹ അങ്ങനല്ല നമ്മെന്താ പറയോ ടൈം വരച്ചൊക്കണ്ടല്ലോ ണ്ടേന്ന് ഞായറാഴ്ചയ ആയപ്പ അങ്ങനെ്മ വരുന്നതാ അതൊണ്ടാ ടൈം കിട്ടിയത്
ഇതാ ഒരാഴ്ചക്ക കൊടുക്കും ഇപ്പൊ ഇന് ഭയങ്കര തിരക്കൊ ഒന്നാണ്
ആഹ് അ എന്നെ നോക്കിന്നിട്ട കാര്യല്ലല്ലോ
അ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വന്നത്
ആഹ ഒന്നാമതെന്താറിയ്യോ ഷോപ്പ്ക്ക് പോകാന്ള്ളതോണ്ട് രാവിലെ ആയിക്കാണ്ട്ട്ടാല്
ആഹ് ആഹ് ഇങ്ങക്കൊക്കെ അത്യാവശ്യാണ്
ഉം
മുന്നൊന്നു ഇപ്പോ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടല്ല പക്ഷെ എന്നാലും നമ്മുക്കത് ഇണ്ടായി ചെലേ പിന്നെ ഇല്ലാതായാ ഭയങ്കര ബുദ്ധിമുട്ടാ
ഉം അരി തിന്നറിയ ഞാന്
ആഹ് ഞങ്ങള് സ്കൂൾ പഠിച്ചന്ന് അരി തിന്നേന് സ്കൂള് പഠിച്ചന്ന് അരി തിന്നീനല്ലോണം. സ്കൂള്ന്ന് അരി കിട്ടുവല്ലോ
ഉം ഉം
അരി തിന്നാൻ പാടില്ല
പാടില്ലാറഞ്ഞിട്ട് കാര്യല്ല. ഇത്ങ്ങനെ തിന്നാനൊരു ടെണ്ടൻസി ഇണ്ടാവ്വാണേ
തിന്നാ പിന്നെ അങ്ങെ തിന്നോണ്ട്ക്കു. നിർ
ആഹ് ആഹ് അതന്നെ. ഇതൊക്കെ ഒരു ലഹരിയാല്ലേ
പിന്നെ അതു ഒരു ലഹരി തന്നെ
ഉം ലഹരി ഒന്നല്ല. ഇതെന്താറിയോ പിത്തോ അല്ലെങ്കില് ബ്ലഡ് കുറവ് അങ്ങനെ എന്തോ സംഭവാ ഒരു അസുഖണ്ടായി ബാവ്. ഉം നാളെ പോയന്റെ ബ്ലഡ് പരിശോച്ച് നോക്കണം. ഇനിക്ക് ബ്ലഡ് കൊറയണ ഒരിത്ണ്ട് അതൊക്കെ പറയല്ണ്ട്
നീ ഷോപ്പ്ക്ക് പോയില്ലേനാ?
ഇപ്പൊ പോയിന് ഒരു ചെറിയ കുട്ടിന്റെ ഒരു ഡ്രസ്സ് ഫ്രോക്ക് അടിച്ചു കൊടുക്കാന്ണ്ടേനി അത് അടിച്ചു കൊടുത്താണ്ട് എങ്ങെനെ പോകും ആഹ് അതാ
ഏഹ്
ഉം അല്ല കുറി പൈസ പിന്നെ എന്തായി കിട്ടിയോ
കുറി പൈസ എല്ലാതും കിട്ടിയില്ലേ രണ്ടായിരം കൂടിയും കിട്ടാന്ണ്ട്
ഏഹ്
അത് ആ ആളോട് ഞാൻ ചോദിച്ചിട്ട് നാളെ തരാന്നാ പറഞ്ഞേ ഈ കുറി പൈസ ഒക്കെ പറഞ്ഞാ ഉണ്ടല്ലോ അന്നാന്നുള്ളത് അന്നാന്ന് തന്നെ കൊടുക്കണം ഇപ്പൊ ഞമ്മള് ഒരു പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഡേറ്റ് കൊടുത്താലേ ആ ഡേറ്റില് കൊടുക്കാന് കസ്റ്റമർ ശ്രദ്ധിക്കണം
പിന്നല്ലാതെ ഇപ്പോ പൈസാന്നൊക്കെ പറയുമ്പോ അത് നിങ്ങ നിങ്ങക്ക് നേരെ ചോ ചോദ്യം വരിയേ
ആഹ് അതാണ് എല്ലാരും ഇപ്പൊ ഞമ്മക്ക് ഞാന് എന്താ പറയാ ഈ കുറിയില് ഒരു മൂക്കോ കാര്യങ്ങളോ ഒന്നും വാങ്ങണില്ല
ആഹ്
ഫസ്റ്റിലത്തെ നറുക്ക് അമ്മളെടുക്കും അതാണ് ആഹ് അപ്പൊ ഫസ്റ്റ്ത്തെ നമ്മുക്ക് കിട്ടും നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കണ്ടാന്നുള്ള ഒരൊറ്റ ഇതേ ഒള്ളു ബാക്കിയൊക്കെ കൈമാറുന്നതു ഇതെക് ക്കണ് അമ്മളെ പണി പറഞ്ഞിട്ട് കാര്യല്ല. ഇത്ങ്ങട് വാങ്ങി എടുത്ത് ഒരാൾക്ക് കൊടുക്കണത് എന്നുള്ളത് ഒര് ടാസ്ക് തന്നെയാണ്
ഇതയിന് എന്താ അറിയ്യോ ഇനിയിപ്പത് കയ്യോളം നിങ്ങക്കൊരു തലവേദനയെക്കാരം
ഉം പതിനഞ്ച് മാസം ഉണ്ട് രണ്ടു മാസവല്ലേ ആയിട്ടുള്ളു ഉം ഗ്രൂപ്പില്
മാസം കറക്റ്റാണ്. ഉം അല്ല അവരോടും പറഞ്ഞാ മതി ഇനി ഇതുപോലെ ഓരോരുത്തരും നേ നേരം വൈകുമ്പോ അപ്പൊ ഇനി ഒന്നും പറയാൻ പാടില്ലന്ന് പറഞ്ഞ് ആ ഒരു വോയിസ്‌ നിങ്ങക്ക് ഇട്ടാ മതി ഇനി
ഉം അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ എല്ലാരും ഇതേപോലെ ചോദിച്ചാലോന്നുള്ളൊരു മെ സ്സേജ് ഞാൻ എഴുതിയിട്ട്
ആഹ് ഇനിയിപ്പം എല്ലാരും നേരം വൈകിച്ചില്ലെ കൊറച്ചാള്ക്കാരല്ലേ നേരം വൈകിച്ചെ
ആഹ് ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് ആഹ് ഉം പിന്നെ ഇരുപതാന്തി ഉച്ച ആവുമ്പത്തെന് ഇട്ടൊളി ഉം ചെലോലാണ് പൈസേന്റെ ബുദ്ധിമുട്ടോണ്ടെക്കാരാവും പറഞ്ഞ്ട്ട് കാര്യ ല്ല എല്ലാർക്കുണ്ടല്ലോ ഈ പൈസേന്റെ ബുദ്ധിമുട്ട് ഇപ്പൊന്നും ആരെടുത്തും പൈസല്ല എന്നാ ഉള്ളോലെട്ത്ത് ഉണ്ടേനു
ഉള്ളവര്ക്ക് തരാൻ മടിയാ
ആഹ് അതന്നെ ഒരാളെടുത്തും പൈസ ഒരഞ്ഞൂറുപ്പിയ തരൊ ഒരു ആയിരറുപ്പിയ തരൊ ച്ചാല് ആര്ക്കേണ്ടോ ഇല്ല
അല്ല ഈ പിന്നിം തര ഒര് എടനിലക്കാരാ ഇല്ലാ തോല് പിന്നേം കടം തരൂള്ളൂ
ആഹ് അത് ശരിയാ ഓല്ക്കാ ബുദ്ധിമുട്ട് ഓല്ക്കേ ഇല്ലാത്തേന്റെ ബുദ്ധിമുട്ടറിയാ അതോണ്ടാണ് ഞാനൊക്കെണ്ടെങ്കി ഇന്റടുത്ത് ഇണ്ടെങ്കില് ആർക്കേലൊക്കെ ഞാൻ സഹായിക്കൂട്ടോ ഉണ്ടെങ്കി ചോയിച്ചുമ്പങ്ങട്ട് എടങ്ങേറാണ് നമ്മക്ക് കേൾക്ക്ണെ
ആഹ് മറ്റേ കൊറച്ച് റെഡി ആയി
ഏഹ് സമാധാനായിണ്ടാവോല്ലല്ലേ
സമാധാനം എന്നാ ഇങ്ങള് ഇരുവല്ലേ
ആഹ് അവിടുത്തെ
അയില് ഞാൻ റി അല്ല ആ ഇരുപതറ്ഞ്ഞാല് അത് വേറെ ഒരാക്ക് കൊടുത്തേനി പിന്നെ അയില് പത്തും പിന്നെ ഞാന് ഇന്നൊരു പതിനഞ്ചുറുപ്പിയ റെഡിയാ എടുത്ത്
ആ
അപ്പൊ ഇപ്പം ഇരുപത്തഞ്ചായില്ലേ
ആ
ഇപ്പയില് ഏറെന്നും ഞ്ഞ്പ്പച്ച് കയ്യൂല കാര്ണം എന്താച്ചാ ഇതിക്ക്ങ്ങനെ ഒരു കോള് വര അത് എടുക്കാൻ പറ്റൂല്ലല്ലോല്ലേ
ഏ എടുക്കണ്ട ലെ ഇതിലെ ഒരു ജോലിയേ ഒരു ജോലി വേണല്ലേ നമ്മക്ക് ഈ സൈഡുക്കൂടെങ്ങനെ എന്തെങ്കിലൊക്കെ വരുമാനം
അയ്ന് ഞമ്മളാവശ്യത്തിനുള്ളത് കിട്ടിയാതി വേറൊന്നും വാണ്ടില്ലേനു
ആ അതാണ്
ഞമ്മളാവശ്യത്തിന് നമ്മളെ കുട്ട്യാക്ക് എന്തേലൊക്കെ വാങ്ങാനുള്ളത്
ഉം ഞാനില്ലേ ഈ മൊബൈല് യൂഗോവ് എന്നൊക്കെ പറഞ്ഞാണ്ട്ള്ളൊര്ത്ണ്ട് അത് സർവ്വേണ് സർവ്വെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്യും ഇൻക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് മൂവായിരത്തി അറ്ന്നൂറ്പ്യാ കിട്ടിയിട്ടുണ്ട് അത് ഇതേമാതിരി ഓരോ സർവ്വേകളാണ് ഓരോ കാര്യങ്ങള് ഇങ്ങനെ ചോയിക്കോല് അത്ങ്ങനെ മ്മള് അയിന്റത് ചെയ്തൊട്ക്ക ഇപ്പ ഞാൻ ചെയ്യലില്ല ഇപ്പൊ ചെയ്താല് കി ട്ടുട്ടൊ അത് എത്രോ അയ്യായിരം പോയന്റ് ആയാല് മൂവായിരത്തി അറ്നൂറ്പ്പ്യട്ടും അയ്യായിരം പോയന്റ് ആണെങ്കില് നല്ല
അത് എന്തിൻ്റാണ് നമ്മള് ചെയ്തൊടുക്കെണ്ടെ ആരെ ഫോമെന്തെ ഫില്ലെയ്യാ നാ
ആ ഓലോരോ ടാസ്ക് തരാ ചെയ്യാ
ആ ആഹ് ശ്
ഞാൻ ഇങ്ങനത്തെ കൊറെ കാര്യം ഇണ്ട് ആവ് വേണം കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കില് ഒന്നും കഴിയൂല
അതാണ് ഇതിപ്പ ഒന്നും ഉറങ്ങീട്ടേനല്ല
ഉം ആ ഉം അപ്പൊ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ചെയും ചെയ്യൂല്ലേ അപ്പൊത്തിന് നമ്മളെ പണിയും കാര്യങ്ങളക്ക കഴിയും ചെയ്യും
നമക്കൊന്ന് കടക്കാൻ പ
ആ
രാവിലെ എണീക്കുമ്പോ ഇന്നൊക്കെ അഞ്ചരക്ക് എണീച്ചിട്ട് പിന്നെ കടന്നിട്ടന്നല്ല തലവേദനയാണ്
അനക്കോ കുണ്ടിക്കോ ആ
അപ്പൊ ഒന്നല്ലേ
ഉം കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടില്ലേ
ഉം
മോളോ മോളോടെ
ഓൾ താ ഇവിടെ അരിനെല്ലിക്ക ഉപ്പിലിട്ടത് തിന്ന്
ഉം ഓന്നാരുന്നല്ലിക്കട്ടി
ഓ വങ്ങിയതാ
ആ അങ്ങനത്തെ നിങ്ങള് പുറത്തുന്ന് വാങ്ങോ
ഉം നിങ്ങ ങ്ങൂല
അപ്പൊങ്ങക്ക് കൊടന്നൊക്കെ കിട്ടാ
ആ നല്ല കഷി ഏത കാലം തിന്നതാ നമ്മൾ സ്കൂള് പോയിന കാലത്തൊക്കെ മരത്തിന്റെ തൊട്ടന്നൊക്കെ അങ്ങനെ ഇഷ്ടൊന്നുല്ല എനിക്ക് പുളി അങ്ങനത്തെന്നും വലിയ ഇഷ്ടമില്ല മധുരം ഇഷ്ട
ആ ഞാന് അത് അങ്ങ തന്തെണ്ട് സ്കൂൾക്ക് അ മതിയേ
ആ
അച്ചാറോ
ഏ
ഒരു പേരയും പിന്നെ അതും മതി
ആർക്ക് കുട്ടി കൊടുക്കാനോ അതൻക്കോ
ഓക്കെ
ആ ഈ പിന്നെ സ്കൂൾക്കെ കൊണ്ടോന അതൊക്കെ തന്നെ ഇനി
ഞാനയിന് സ്കൂൾക്ക് എനക്ക്യി അയിന്റെ ആവശ്യം വന്നില്ല എന്റെ വീടിന്റെ അടുത്ത സ്കൂള് ഉച്ചക്ക് സ്കൂള് വിട്ടാൽ ഞാൻ വീട്ട് വന്ന് ചോറന്നാ പോവാ
ഏ ഏ എത്ര വരെ
ഒന്ന് തൊട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു വരെ
ഏ വലിയ സ്കൂളാല്ലേ
അതാണ് എനിക്കിപ്പളും പിന്നെ ഒറ്റക്കൊക്കെ പോകാനും ഇതിനൊക്കെ മടിയും പേടിയും അതാണല്ലോ
ആ ആ മറ്റേ മുറയൂര് അങ്ങാടി
ആ ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലായിറ്റേ
മ്
ബസ്സിലൊക്കെ കേറാൻ എന്തൊരു പേടിയന്നറിയോ
ആ ആ ആ
എന്നന്നൊക്കെ പറഞ്ഞാൽ ബസ്സിലൊക്കെ ഒന്ന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടേന്നട്ടോ
എ
ബസിലൊക്കെ വരുമ്പോ നമക്ക്
ആഹ് ആഹ്
പക്ഷെ ആഹ് പക്ഷെ പെരീന്ന് അയക്കൂല ചോ സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടോവാൻ എന്തൊരു ഇഷ്ട്ടേനി വീട്ടീന്ന് അയക്കൂല അ ഒന്നും അത്രയും അടുത്താണ് അപ്പൊ വീട്ടിൽ വന്നങ്ങനെ തിന്നു പോവും അരിമ്പ്ര സ്കൂളിങ്ങള് കേട്ടില്ലാ കൊണ്ടോട്ടീന്നും അങ്ങനെയൊക്കെ വര്ണ്ട് അങ്ങട്ടൊക്ക അങ്ങനെ ചായട്ച്ചോ
ചായ കുടിച്ചിട്ടില്ല ഞാനയ്ല് ഞാനയ്ന് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി
എഹ് അഹ് ശരി
ഒന്ന് കണ്ണു മാളീട്ട് ഉള്ളൂട്ടോ അങ്ങനെ ഒറങ്ങൽ ഒന്നുല്ല
ഏഹ് അഞ്ജലി വന്നിന്യോ പിന്നെ വിളിച്ചിനോ
ഇന്ന ആയിക്കോട്ടട്ടൊ പത്തുമിനിറ്റ് ആയി ഇഞ ട്ത്ത കോള് അടു